ഹലോ ആ എന്തൊക്കെയ വർത്താനോ സുഖല്ലേ
ആഹ സ അവിടെ
ആ അവിടെ സുഖാണ് മഴ ഉണ്ടോ
ആ ഇന്നില്ലാട്ടോ ഇന്ന് ഇന്നലിം മിനിഞ്ഞാന്നൊക്കെ മഴ ണ്ടായിര്ന്നില്ല അവിടെ എങ്ങനെയാ മഴണ്ടോ
ക്കെ നല്ല മയേയിരുന്നു ഇന്ന് മഴൊന്നുല്ല ചൂട് കൊറവില്ലേ മഴ അത് ആരണം
ഇല്ല ഇവിടെ ഭയങ്കര ചൂടാണ്
ഏ ആഹ അ ഞമ്മള ഇ നല്ല ചൂട് അത്യാവശ്യം കുറവുണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ചൂടുണ്ടല്ലോ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു രണ്ടും മൂന്നും ഫാൻ എട്ടാ മതിയാവാത്തത്ര ഇവിടെ വെറും നെലത്താ കിടക്കലുണ്ടായിരുന്നത് ഇപ്പൊ ഇപ്പ ഉപ്പല്ലാത്ത സുഖമായിട്ട് ഉറങ്ങാൻ കഴിയും ചൂടൊക്കെ കുറവുണ്ട്
ആഹ ശെരി പക്ഷെ എനിക്കറിയില്ല ഇനിപ്പം എനിക്ക് ഞാനിപ്പോ ഒരു ആ ടൈം ആയതോണ്ടാണോന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ചൂടാണ് എന്താ ഭയങ്കര ചൂടാണ് ഇപ്പോഴും ഞാൻ പറയും എന്താ പറയാ എ സി ഓഫ് ആക്കാനുംഒന്നും അയിട്ടില്ല കന ചൂടുണ്ട് നല്ല ചൂടുണ്ട് അങ്ങനെ
ഞമ്മള അവിടെ ഇങ്ങനെ മാ ങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്ക ചെലപ്പോ അറിയില്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്
ആ ആ ചൂടിന് കുറവുണ്ടാവും പിന്നെ ഇവിടെ പിന്നെ ഇടി മിന്നൽ ക്ക് ആവുമ്പോളേ എന്താ ഇടിമിന്നലു ആണല്ലോ
ആ അതെ ആ മഴ പെയ്യാണ് ഇടി മിന്നലും
ആ അതെ അതെ ഭയങ്കര പേടിയ ഒറ്റപെട്ട
ആഹ ഇപ്പൊ ഇന്നലെകാരം ആ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ
ഇല്ല ഭക്ഷണം കഴിച്ചില്ല അവക്കക്ക് ഫുഡ് കോടുക്കട്ടെന്ന് വിചാരിച്ച്
ഉം എന്തായിരുന്നു ഫുഡ് രാത്രി
രാത്രിക്ക് സ്പെഷ്യൽഒന്നുല്ല ഇന്ന് ഉച്ചക്ക് ഉള്ള ഫുഡ് തന്നെയാണ്
ഏ ഉച്ചക്ക് ഏ ഉച്ചക്ക് എന്തേന്നു ഇണ്ടാക്കി
ഇന്ന് ഉച്ചക്ക് പച്ചക്കറി പച്ചക്കറി സാധാ ചോറും പ പച്ചക്കറികളും ഉ ചമ്മന്തി പപ്പടം മീൻപൊരി
ആഹ് ഏ ആ ആ രാത്രി അങ്ങനെ ചപ്പാത്തി അങ്ങനെ ഒ ഇണ്ടാക്കൂല
ഏ ഇല്ല ഇല്ല അങ്ങനത്തെ അവനെ ആരുല്ല അവന
ആഹ് അല്ല ഇപ്പൊ പ്രായമാണന്നില്ല ഇപ്പൊ കുട്ടിക്ക് വരെ രാത്രി ചോർ വേണ്ട സ്പെഷ്യ പത്തിരി ചപ്പാത്തി അങ്ങനത്തതായിട്ട്
ഇപ്പൊ മക്കൾക്ക് അതും വേണ്ട ഒന്നെങ്കി ന്യഡിൽസ്
ആഹ് അത കൂടുതലും അതാ ഇഷ്ടം പൊർ ത്തിന്ന് വാങ്ങിക്കൊടുത്ത അത്രേം സന്തോഷം
ആഹ് അതെതെ ആഹ നമുക്കായാലാം അങ്ങനെയാണ് ഉം
ആ അതെ
പുറത്തുനിന്ന് കഴിച്ചിട്ട് അല്ലെങ്ക എന്തേലും പരിപാടി ഉണ്ടാവുമ്പോളായാലും നമ്മള് വേം ഓർഡർ ചെയ്യാണല്ലോ ചെയ്യണേ
ആ അതെ ആ ആരേലും വന്നാല് അല്ലെങ്കിഎന്തേലും പരിപാടി ഉണ്ടെങ്കിൽ എളുപ്പതാണല്ലോ വേഗം ഹേ
ദേ അ... അതെ... അതെ അപ്പൊ പക്ഷെ അത് നമ്മള് ആ തിന്... തീർച്ച അ ആരോഗ്യം നമ്മുടെ ശരീത്തിന് പണ്ടത്തെ ആൾക്കാരെ പോലെഅല്ലല്ലോ ആ ആ ഒരു അതെ പിന്നെ അങ്ങനെയെക്കെ ഏ എങ്ങനെയ അവിടെ മക്കളൊക്കെ എല്ലാ ഫുഡും കഴിക്കുവോ
എനിക്ക് കുട്ടികളൊന്നുല്ലാ നമ്മളെ വീട്ടില് എല്ലാം കഴിക്കും
ആഹാ ആഹാ ആഹാ ശരി അങ്ങനെ മക്കളുണ്ടാവണവർക്ക് ഭയങ്കര പ്രശ്നമാണ് അതെ അതെ അതെ ഒറ്റക്ക് ആവുമ്പോ പിന്നെ പെട്ടന്ന പിന്നെ ആഹ ഇപ്പൊ ഒറ്റക്ക ആവുമ്പോയാലും ഇപ്പം എ എല്ലാ എങ്ങനെ അടുത്തടുത്തായിട്ടേ ചായക്കടകൾ ഇപ്പ ഭയങ്കരമായി നാലുമണി കഴിഞ്ഞാ നാ ലു മണി ചായ ഉണ്ടല്ലോ അപ്പ ആ ഇക്കാനോട് പറയും ഒരു ആഴ്ചയിൽ ഒരു രണ്ടു ദിവസമെങ്കിലും പുറത്തു പോഞ്ഞാല് ഭയങ്കര മെന്റൽസ്ട്രെസ്സ് ആണെന്ന് പറയും കാരണം അല്ല ഞമുക്ക് ആ നമുക്ക് ഇപ്പം പറയാ ചായലൊക്കെ ഒരു അഡിക്ഷൻ ഉണ്ടല്ലോ നമ്മ ക്കങ്ങനെ ചൂട്ണത് തന്നെ നമ്മ പിന്ന പിന്നേ കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കഴിച ഭക്ഷണത്തിനൂടെ നമുക്കൊരിതുണ്ടല്ലോ അങ്ങനെ പിന്നെ നിങ്ങളെങ്ങനെ ഫുഡ് എല്ല ഫുഡ് ഉണ്ടാക്കുവോ കുക്ക് ചെയ്യുവോ
ആഹ കുക്ക് ചെയ്യും എല്ലാം ഇണ്ടാക്കും
ആഹാ ശരി
ഉം ങ്ങള് ഇണ്ടാക്കുലെ പസ്ലക്ക
ആ ഞാനങ്ങൻത്തൊരു കു ക്ക അങ്ങൻത്തൊരു കുക്കിങ് പേഴ്സണാലിറ്റി ഒന്നല്ല യ് അങ്ങനൊക്കെ തപ്പി കൂട്ടും അങ്ങനെ അങ്ങനെ അങ്ങനെ ഒരു കുക്കിങ് അങ്ങനെ ഒന്നും അറിയില്ല മക്കള് പറയും യും മക്കൾക്ക് വെജീസ് അങ്ങനത്തെ ഒന്നും മ്ച് ഏ ചപ് പാതിറോലെത് അങ്ങനത്തെ സധനങ്ങളൊന്നുംമക്കക്ക് ഇഷ്ടമല്ലോ അവർക്ക് കേക്ക് ബ്രൗണി അങ്ങനത്തൊക്കെയാണെങ്കിൽ അവർ കേട അങ്ങനെ പൊട്ടി പൊളഞ്ഞാലും ഓല് കഴിക്കും അല്ലാതെ എന്തേലും വെജ് ജീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താ പറയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ മാത്രേ കഴിക്കൊള്ളൂട്ടോ പറിം അങ്ങനെ പിന്നെ ഞാൻ ബി ബിരിയാണി ഇണ്ടാക്കിയാല് അട്ടർ ഫ്ലോപ്പായിരിക്കും അങ്ങനെല്ല ആ എനിക്കറിയില്ലാ അത് ഇങ്ങട്ട് ഒരു ഒരിത് കി തലെ മൻ ന്തിണ്ടാക്കും ബിരിയാണി ൻക് ഒരിതില്ലാ
യൂട്യബ നോക്കിക്ക കൈക്കുഞ്ഞി പോ സാധന അതില്ലാത്ത ആ ഒരു കാര്യത്തിലേക്ക് അതില്ല ബിരിയാണി ഉണ്ടാക്കണ കാര്യത്തില് അങ്ങനെ നിങ്ങളെങ്ങനെയാ ബിരിയാണിയൊക്കെ നല്ല കുക്ക് ചെയ്യോ
ഒരുപാട്ണ്ടാക്കുമ്പോ ക് ടേസ്റ്റ് ഉണ്ടാവണെന്നില്ല കൊറച്ചപ്പ കുക്കല്ലാം ഒന്ന രണ്ടോ ഗ്ലാസ് അരിയിട്ടിട്ട് കുക്കറിലൊക്കെ വെക്ക അപ്പൊ ടേസ്റ്റ് അല്ലിയ എല്ലാരും നല്ല അഭിപ്രായം അടിപൊളി ടേസ്റ്റ്ന്ന് പറയും ഞാൻ ഉണ്ടാക്കിയാല് പിന്നെ മ ഉണ്ടാക്കിയല് ഒരു തവണ അങ്ങനെ ഉണ്ടാക്കിയുള്ളൂ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാവും കഫ്സ ഫ്രൈഡ് റൈസ് പിന്നെ മീൻചോറൊക്കെ ക്കല്ലേ ചോറു എന്നാ ചെമ്മീൻ ചോറൊക്കെ കേട്ടുപ്പോ അതൊക്കെ ഇണ്ടാക്കും
ആഹ് ചെമ്മീൻ ചോറ് എനിക്ക് ചെമ്മീൻ നമ്മള് ചെമ്മീൻ ബിരിയാണിയ ഒക്കെ വെക്കുമ്പോ മീൻ ബിരിയാണിയ ഒക്കെ വെക്കുമ്പോ ഒക്കാണ് അതിനൊരു അതി ടേസ്റ്റ് എന്തായാലും ഉണ്ടാവല്ലോ
ആഹ ചമ്മീന്റെക്കാര് രുചി എങ്ങനാലും
ആഹ കിട്ടും പക്ഷെ ഈ ചിക്കന് നോക്കുമ്പോ മ്മച്ചിങ്ങനാ നങ്ങന പോ ബീഫ പക്ഷെ ചിക്കൻ വെക്കുമ്പോ എനിക്ക ക്ക എന്നോട് പറഞ്ഞ മസാല രസംണ്ട് ഇപ്പ ചോറ് രസംല്ലേ പക്ഷെ ഞാൻ ചോറ് ച്ചാ രസംണ്ടാവില്ലേ ക്ഷേ ബിരിയാണി ക ച്ച് വരുമ്പോ ആ ഒര് ഒര്ത് കിട്ട ട്ടിണില്ല
അഹ് എന്തക്കയോ
അ എന്തെന്നിള്ളെ ന് എനികറീല അപ്പ ഞാനങ്ങനെ പിന്ന് ഇവാട്ത്ത വീട് നമ്മള് തറവാട്ടിലാലും അവിടെ വേപ്പ് ഒപ്പ് മൂക്ക് മൂത്തോര് വക്ക് ക്കോല്ലോ അപ്പപിന്നെ പി പിന്നീക്ക് നിക്കും
ആഹ്
അത് അവർ വെക്കണ നല്ല അത്യാവശ്യം നല്ല നല്ല ഫുഡാ അപ്പൊ ഒര് ല്ല ര സണ്ടവുമ്പോ നമ്മള് പിന്നെ എന്തായാലും ഒന്ന് പുറകോട്ടായി
അതെ അതെ ആ
അങ്ങനെയൊക്കെയണ് പിന്നെ ഇവിടെ അങ്ങനെ നിർബന്ധം ഒന്നുല്ല ഇന്ന ഫുഡ് വേണം അല്ലെങ്കി ഫുഡ് അത്ര ടേ അങ്ങനെ വേണം അങ്ങനൊന്നുല്ല
മക്കളക്കെ ചെറുതാ അല്ലെങ്കിൽ വല്യു ട്ടിയളോ
ചെറിയ മക്കളാ എ എട്ട് വയസ്സ് ആറ് വയസ്സ് അത്രേ ഉള്ളൂ അപ്പം അവർ ക്കു അങ്ങനെ നിർബന്ധ അവർക്ക് ഒന്നും കഴിക്കണംന്നെന്നെല്ല
ഏ മക്കക്ക് ഒന്നെങ്കി പൊറത്തേ ഫുഡ് വാണം അല്ലെങ്കി കഴിച്ചില്ലങ്കി മാ ട്ടില്ലന്നുള്ളതിൻ്റെ
ഞാ ഞാാനിപ്പോ രാവിലെ ആവുമ്പോ നമ്മള് സാധനം രാത്രി നമ്മള് ഇങ്ങനെ ഓരോ ദിവസത്തേക്ക് വാങ്ങും അപ്പം ഇങ്ങനെ ചോയിക്കും രാവിലെന്താ ച്ച എന്താ ചായക്കടി അപ്പം ബിസ്ക്കറ്റ് ന്യൂഡിൽസ് അത് രണ്ടോ പറയാ അമ്മക്ക് നമ്മളെപ്പോള്
ല്ലങ്കി നൂഡിൽ അല്ലെങ്കിൽ ബ്രെഡും മുട്ട....
ആഹ് അതൊക്കെയാണ് അപ്പൊ അല്ലെങ്കിൽ ന്യൂട്ടല്ല ബ്രെഡ് അപ്പൊ ഞാൻ പർഞ്ഞു കൊർച്ചുസായിട്ട് ഞാന് ഞാനും എനിക്ക്ങ്ങനെ പ്രഗ് ങ്ങനായോണ്ട് ഞാനും ഇങ്ങനെ ക്ഷീണും അങ്ങനെയൊക്കൊരു പ്രശ്നല്ലോണ്ട് ഞാൻ എന്തെങ്കിലൊക്ക സമ്പിളായിട്ട് കൊടുക്കാന്ന് വിചാരിക്കും പക്ഷെ എന്നും കൊ അങ്ങനത് കഴിക്കുമ്പോ അവരെ തടി ക്ഷീണിച്ച കാണുമമ്പളേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ
ആ
അങ്ങനെയൊക്കെയാണ് പിന്നെ ഇപ്പ എങ്ങനെങ്കിലുമൊക്കെ മാങ്ങാകാലൊക്കെ അല്ലേ അപ്പം മ്മേ മാങ്ങ ഒക്കെ ജ്യൂസ് അടി പാല് കൂട്ടാതെ അത് കുപ്പിയിലാക്കി വക്കും ഉം അങ്ങനെ എന്തെങ്കിലൊക്ക കഴിച്ച് ഇങ്ങനെ വെള്ളവോ ഇപ്പോ വെള്ളം
ഉം അവിടെ മാങ്ങയും, ചക്കയൊക്കെ ഉണ്ടല്ലേ
ആ അവിടെണ്ട് ഇവിടെ ഇവിടെയല്ല തറവാട്ടിലുണ്ട് അ പ്പം അവര് കൊടുത്ത് പിന്നെ ഇപ്പ ഇങ്ങനത്തെ എല്ലാരും കൊടുത്തയക്കും
ആ എല്ലാ ഭാഗത്തു നിന്നും കിട്ടൂല്ലോ അല്ലേ
ആ അങ്ങനെ അങ്ങനെയൊക്കെ അവിടെയൊ ക്കെ എങ്ങനെയാ
ഇവിടെ നമ്മക്ക് കൃഷിന്ന് പറയാന് ഇക്കാക്കള്ള സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കും പക്ഷേ ഈ പ്രാവശം ഉണ്ടാക്കിയൊന്നും നന്നായില്ല വത്തക്ക കോവക്ക മറ്റേ കയപ്പ വെള്ളരി അങ്ങനെ ഒരുപാട് കൃഷി ചെയ്തിരുന്നു ഉണ്ടാക്കി, നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും. മുളക് എല്ലാ തരം മുളക്... ഉണ്ടാക്കും പിന്നെ കൈപ്പൊക്കെ നല്ലഷെയർ... ഏ മുമ്പത്തൊക്കെ കൊല്ലംഅണന്ന് തോനുന്നു. സ്ഥിരായിട്ടല്ല ആ മൂപ്പര് ഗൾഫിലായിരുന്നു അപ്പൊ നാട്ടിലുള്ള സമയത്ത്- സീസൺ ഉള്ളതു കൊണ്ടണ്ട് കൃഷി ഇപ്പോൾ കൂടുതൽ- ആ ഒരു സമയത്ത് ഉണ്ടാക്കിയ മുപ്പന് ഉണ്ടാക്കിയ നല്ല ഉണ്ടാവും മൂത്ത കഥ ആഹ ചിലർക്ക് അങ്ങനെ ഒരു ആ വറുതെ ചാടിയാൽ പോലും ഉണ്ടാവല്ലോ മുമ്പ് ഒ- എനിക്കിത് ഉണ്ടാക്കിയപ്പോ കൈപ്പ് ഒരുപാട്ണ്ടായി ഒരുപാട് ആൾക്കാര് വാങ്ങിക്കൊണ്ട്പോയാണ് വെറുതെ നമ്മള് വെറുതെ കൊടുക്കും പൈസൊക്കെല്ല വീട്ടിൽ വരുന്ന ആൾക്കാർക്ക് ഇ കൊടുക്കും ആ ഒരുപാട് പക്ഷെ ഇപ്രാവശ്യം ഉണ്ടാക്കിയതൊക്കെ വല- അങ്ങനെ നന്നായില്ല
ഓ അത് ശരി
കന്ദ കുമാർ അ എണ്ടായി കി ആ ണ്ടായിക്കോന്ന് വെച്ചാ ഒക്കെ ഉണ്ടാക്കി വറത്തൊക്ക ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ വെളി ഇങ്ങനെ അങ്ങോട്ട് ഒരു ഉഷാറായില്ല അതിന്റെ ഒരു ലെവല് ഇങ്ങോട്ട് എത്തില്ലായില്ല ഉ അപ്പൊ അതിലൊക്കെ പിന്നെ കൊറ പോയിണ്ട് എന്ന് പോയി ഉം നഷ് പി ക്കും ആ ഇലക്ക ആഗ മാ തക്ക മാറ്റീല്ലന്ന് പിന്നെ കൊറേ കോഴികള് എന്താലും കോഴിക്കളൊക്കെ ചത്തുപോയി പത്ത് പതിനാറ് കോഴിക്കളങ്ങ ഉണ്ടാ നേ ഒക്കെ ഒന്ന് രണ്ട് ദിവസം സത്തിന്റെ ഇടയിൽ വെച്ചിട്ട് ഈ ചൂടാണ്ടാന്നാ പറയുന്നത് ഒ പ്പ ഒരു കൊഴപ്പോ ഇല്ലാത്ത കോഴികളാ ഒക്കെ ചത്ത്
ഓ ഭയങ്കര വിഷമാണ് നമ്മക്ക് ഇവിടെ ഇവിടെ ആ ഇങ്ങ ഇങ്ങൾക്ക് അങ്ങനത്തൊക്കെ ഇഷ്ടമാണോ അങ്ങനെ തറാവ് കോഴി അങ്ങനത്തൊക്കെ ഇഷ്ടമാണ്
ആഹ് ആഹ് നമുക്ക് ഇഷ്ട്ടം ഇണ്ടായിരുന്നു ഇപ്പ അങ്ങനത്തെ ഒന്നും ഇല്ല ഇപ്പൊ കോഴി ഇണ്ടായിനും കോഴിയൊക്കെ ചത്ത് പോയി ഇനി ഇപ്പൊ മയക്കാലം ആവട്ടെ എന്നിട്ട് വാങ്ങാന്നു വെച്ചിരിക്കുവാ ഈ ചൂടത്ത് വാങ്ങിട്ട് പിന്നേം ചാവ- പോ ഒക്കെണ്ട് തളർന്നു പോയി. ഇള്ളതൊക്കങ്ങനെ നമ്മൾ പോറ്റി വളർത്തി അത അവ ന ആ
ആ അതെ അതെ എന്നാല് ഏന്ന ആയിക്കോട്ടട്ടോ ഞാനൻ മക്ക കൊറട്ട എടുക്കട്ടെ ആ